എന്തൊക്കെയെണ്ട് മോളെ വിശേഷങ്ങള്
നല്ല വിശേഷം
നല്ല വിശേഷം മക്കളെ ക്കെ എങ്ങനെ പോകുന്ന്
ഓ സുഖായിട്ടിരി ഞാനിപ്പോ രാവിലെ എല്ലാം കഴിഞ്ഞ് ഇപ്പോ ബുദ്ധിമു ട്ടൊന്നു ഇല്ല ആ അപ്പം ഇതാക്ക വീക്കെ കഴിഞ്ഞ് ഇ വീട്ടില് എത്തിട്ടേള്ള് ഇം ഭയങ്കര തെരക്ക് ജീവിതം ആഹ ആ ഞാ അതാ പറയുന്ന മക്കളെ കാര്യമൊക്കെ നോക്കി നമ്മ നമ്മളിങ്ങനെ മക്കളെ കാര്യമൊക്കെ നോക്കാൻ അത്രയും ബുദ്ധിമുട്ടിട്ട് ഓരോരുത്തര് മക്കക്ക് ഒരു വിലയും
ഓ പറയാനുണ്ടോ എ ശരി
നീ ആലോചിച്ച് നോക്ക് നമുക്കാണെങ്കിലും മക്കള് വേറെ അതെ വേറെ ആൾക്കാരെ മക്കളാണെങ്കിൽ കൂടെ കേക്കുമ്പോ നമ്മക്ക് ടെൻഷൻ ഇല്ലല്ലേ
ടെൻഷനില്ല അമ്മക്ക് മക്കൾക്ക് എന്തെങ്കിലും ഒന്ന് വീണാ പോലും
അതന്നെ അപ്പൊ അതല്ല റോഡിലെ പരസ്യത്തിലേക്ക് ഇങ്ങനെല്ലമ്മളെ പത്രത്തില് പത്രത്തിലൊക്കെ ന്യൂസ് കണ്ടാൽ തന്നെ നമുക്ക് ചെറിയ കുഞ്ഞ് മക്കള് മരിച്ചെന്ന് പറഞ്ഞപ്പോ അത്രയും ടെൻഷനൊള്ള ആൾക്കാരാ അപ്പ അമ്മളെ മക്ക മക്കളെ നമ്മൾ അത്രയും കരുതലോടെയാ നോക്കണത് എന്നിട്ട് പക്ഷി ത്തെ പെണ്ണുങ്ങക്ക് തീരെ അങ്ങനത്തെ പൊന്നിന് ഇപ്പം മറ്റേ എന്താ പറയാ വേണ്ടാത്തരം പറയേണ്ടിവരും അതാണ് ആ അവസ്ഥ. ഏയ് അത്രയും ഒരു കരുതലില്ല. അങ്ങനത്തെ വതോ ഇതിലൊക്കെ ശ്രദ്ധിച്ചാതെ ഓരോന്നും ചെയ്തു വെച്ചിട്ട് പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് തോന്നിയ മാതിരി പ്രസവിച്ചിടുക അല്ലെങ്കിൽ പ്രസവിച്ചിട്ട് വലിച്ചെറിയാ അല്ലെങ്കിൽ എന്താ അബോഷം ചെയ്യുക ഒന്നും ഒന്നിനൊരു പ്രശ്നോവില്ല.
നമ്മളിപ്പോ ആഹ് ഒരു കുട്ട്യാൾ വീണ തന്നെ നമക്ക് എത്ര സങ്കടംണ്ടാവും ഇജി ഒന്ന് ആലോചി നോകിയെ അല്ലേ ഓ എന്നിട്ടോര് കാണിച്ചു
ഈ ചെയ്യുന്നവർക്ക് അതിനെ പറ്റീട്ട് അങ്ങനത്തോരു ചിന്തയെ അവര മനസ്
ചിന്തയില്ല എന്നാൽ ഇപ്പ അടുത്ത ഒന്നര വയസുള്ള ആ കുട്ടീനെക്ക കാണിച്ചു, നോക്കിയേ
അതെ ഹാഹു, ഒന്നരവയസ്സുള്ള, ഹോ, അത് അലോയിച്ചൂട, അതിന്റെ കുഞ്ഞുമൊകം, തന്നെ, മനസ്സില്, ആകുമ്പം തന്നെ നമ്മളെ കേട്ടില്ലേ, അങ്ങനെത്തേ, ഇങ്ങനത്തേ ഓരോ വീഡിയോയാ. കുഞ്ഞുവാവകളെ, പറ്റീട്ട് ഇങ്ങനെ, കാണുമ്പോ വല്ലാത്തൊരു, അവസ്ഥയാ, എന്തൊരു. എന്ത്, തള്ളയാണത്. ആ, തള്ള, ആ, പണ്ടാരത്തിനെക്കെ, അടിച്ചു, കൊന്ന്, കളയണം, ഇങ്ങനെത്തേ ശിക്ഷയൊന്നും, ജയിലിലൊന്നും ഇട്ടിട്ട്ഒന്നും, ഒരു ഒരു, കാര്യവും, ഇല്ലേ.
ഒരു കാര്യഇല്ലെടോ, അത്, ആ അവര്, അത്, അവിടെ, ഫുഡ്, നല്ലനല്ല... ‌ ഭക്ഷണക്കയായിട്ട്, ഇങ്ങനെ, കഴിയും.
ആ, അതന്നെ, പോരാത്തയിന്, ഓർക്ക്, അവിടെ, ജോലി, ചെയ്യുന്നതിന്, കൂലിയും. അത്തറീം അങ്ങനെ ബഹുകേമായിട്ട് കഴിയണകാല ജയിലില് പോയിട്ട് എന്ത് കാര്യള്ളത്. അപ്പൊ അവർക്ക് പിന്നെ ആ ഇനിയിപ്പോ റാഹത്തില് കുറ്റം ചെയ്യാന്നുള്ളൊരു ഇതാണ് ഓരോ മനസ്സിൽ വരുന്നത് കാരണം പോയി കഴിഞ്ഞാല് അകത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നൊന്നും ഇല്ലല്ലോ. സുഖ സുന്ദരായിട്ട് റാഹത്തില് ജീവിക്ക.
എന്നലേ അത് മനസ്സിലൊരു കുറ്റബോ ഇണ്ടാവുമോല്ലല്ലല്ലേ? അവര് കുറ്റ പക്ഷെ അവൾടെ കണ്ണ്ന്ന് വെള്ളം പോലുല്ല. അവള് വെറുത തല അത്തി അങ്ങെ നിക്കല്ലാതെ.
നിക്കല്ലാതെ അതന്നെ അതല്ലാ ആ ചെങ്ങായി ആ കുഞ്ഞു മോന, എന്താ പറയാ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചു. പോലും എത്രയോ സ്ഥലത്ത് ഒന്നര വയസ്സ്ന്ന് പറഞ്ഞാനീ അലോയിച്ചുനോകൂ ഇപ്പമ്മള് രണ്ട് എനിക്കുണ്ട് മക്കള് നിക്കുണ്ട് മക്കള് ആ മക്കളെക്കാളും ചെറിയ മക്കള് ല്ലെ. ചെറിയൊരു വാവ. ആ കുട്ടീനാണ് ഈ സിഗരറ്റ് വെച്ച് പൊള്ളി. പലത് എന്തൊക്കെയോ, ചെയ്തിക്കുന്നത്, അതിന്റെ കൈ, ഇങ്ങനെ, എന്താ, രണ്ട് പൊട്ടല്, പൊട്ടിയ, എന്താ, സം- ഭവാന്ന്, നിക്കറിയോ?
അത് ഓൻ ചെയ്തതാണ്. എന്നിട്ട് സൈക്കിളിന്ന് വീണാന്ന് പറഞ്ഞ്.
പിന്നെ
ഓൻ ചെയ്താണല്ലോ ഓന ഓന അടിച്ച് ഇതാ സൈക്കിള്ന്ന് വീണാന്ന്റഞ്ഞിട്ട് ആ പക്ഷേ അതിന്റെ മുഖം കണ്ടാത്തന്നെ നമുക്ക് അറിയാലോ.
ഒരു കുഞ്ഞു എന്താ ഒന്നും അറിയാൻ പോലും ആവാത്തൊരു പ്രായോ. ആരോടന്നെ പറയാൻ പോലും പറ്റാത്ത ഒരു പ്രായത്തില് ആ കുട്ടി എന്ത് ചെയ്യാന പിന്നെ എന്ത് ക്രൂരത ആ കുട്ടിനടുത്തു ചെയ്തത്. അതന്നെ പെണ്ണുങ്ങൾക്ക് മറ്റെന്താ കാമകന്റെ ഒപ്പരം പോകാൻ മേണ്ടിട്ട് മക്കളെ ജീവൻ നശിപ്പിക്കും.
അപ്പൊ ഓന്റെ വീട്ട്കാര് വരെ ചോയ്ച്ചതാണ് തന്നേക്ക് ക്കൊ പറഞ്ഞതാണ് ന്നിട്ടും ഓന്റെ വീട്ട്കാർക് കൊടുത്തത്ആണ് കൊല്ലാൻ കൊണ്ടോയി അയിനെ അയ്ഒന്ന് അലോചോക്കിയെ അത് അയാളെ ഭർത്താവിന്റെ വീട്ട്ർ ക്ക്‌ കൊടുത്ത മതിയായിരുന്നു
പിന്നെ അങ്ങന നോക്കാണ്ട് പിന്നെ ഇവള് ഇവള് എന്തിനാ തള്ളാന് പറഞ്ഞിരിക്കുന്നു നോക്കുന്നത് ഒരു കുഞ്ഞുമോനെ എന്ത് വല്ലാത്ത മനസ്സിനെ ചീത്ത പറ യൊക്കെ ചെയ്യും ഒരാൾ തൊട്ടാൽ നമ്മക്ക് സഹിക്കോല്ലേ വേറൊരാൾനമ്മളെ മക്കളെ ചീത്ത പറഞ്ഞാൽ നമക്ക് സഹിക്കോ അടിച്ചാ ഞാൻ സഹിക്കും അതല്ലേ അതാ ഞാൻ സ് പെറ്റ തള്ളൻ്റെ മനസ്സ്ന്ന് പറഞ്ഞാ അതല്ലേ
അതാണ് ഇപ്പത്തെ ഓരോത്തരെ ഇത് കണ്ടാ തന്നെ അറിയാലോ എന്താണ് ഓരോരുത്തരെ ഒരു കൂസലും ഇല്ലാ ആ പെണ്ണിനൊന്നും
എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തിട്ടാ പെണ്ണുങ്ങള് ആണുങ്ങളൊക്കെ നിക്ക്ന്നേ ഓര്ക്കൊക്കെ ഇപ്പ ഈ അടുത്ത് മയക്കുമരുന്നിന്റെ എന്തോ പിടിച്ചതാന്ന് തോന്നുന്നു ഒരു ചെങ്ങായിനെ കണ്ടിട്ട്. ഓലിക്ക് ഫോട്ടോ എടുക്കുമ്പോ ഇമ്മള് കല്യാണത്തിനൊക്കെ പോയി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന പോലാ പോലീസിന്റെ എടുത്ത് ഓൻ ഫോട്ടോ എടുക്കാൻ നിക്ക്ന്നേ അത്ര ലാഘ് ലോ അ അത്ര ലാഘവത്തോടെ ഞാന സ സത്യം പർന ന്യൂസിൽ അവൻ ആ ഇത് കണ്ടപ്പോ ഫോട്ടോ എടുക്കുന്ന സീന് കണ്ടപ്പോ ചിരിച്ച് അൽ അത്ഭുതപ്പെട്ടു പോയി ഞാന് എന്താ ഇവന്റെയൊക്കെ ഒരു അവസ്ഥ അതാണ് അത്രയും പേടിയില്ല ഒരു പ്രശ്നോല്ല ഇമ്മളെ ഇവിടുത്തെ ഗവൺമെന്റ് അതാണ് ഗൾഫിലൊക്കെ ഇള്ള ശിക്ഷകള് ഇവിടെ നടപ്പാക്കിയാലൊള്ളൂ ഇവരൊക്കെ പാ പാഠം പഠിക്കാ
അതന്നെ ഇപ്പ വിജയി ഒക്കെ കണ്ടില്ലേ ഓരോ സി പക്ഷ വീട്ടിൽ ജയില നക്കുന്നവർക്ക് പയറും കഞ്ഞിയും ആ അങ്ങനെ വേണം മക്കളായതിന്നൊന്ന് ആലോചോക്ക അങ്ങനെ വേണ അല്ലാതെ ഈ ഇവരൊക്കെ കൊന്നിട്ട് കൊറച്ച് കഴിഞ്ഞാ ഒരു ഒര് പത്തിരുപത് കൊല്ലം ഞ്ഞ് ഓര് എറങ്ങും
അതെ അതല്ലെ ഒരു വീണ്ടും ജീവിക്കും ഒരു ഇതതേ തെ തെറ്റ് അവര് വീണ്ടും ആവർത്തിക്കും ഓല് ജീവിക്കല്ല ഇവര് ഇതേ തെറ്റ് വീണ്ടും ആവർത്തിക്കയാണ് ജയിൽന്ന് വന്നിട്ട് ചെയ്ന്നേ അപ്പൊ ജയിൽന്ന് അതിന്റേതായ ശിക്ഷ കൊടുക്കണം.
ആ അതൊന്നും ഇല്ലടോ ഇപ്പത്തെ ചേലിൽ അങ്ങനത്തെ ശിക്ഷയൊന്നുംല്ല
ഇനിയിപ്പോ നമ്മൾ നിയമൊക്കെ മാറിയില്ലേ വേറെ സർക്കാർ നിയമൊക്കെ മാറരിക്കും
ഉം അതൊക്കെ വേറെതെയാണെടോ, അതൊക്കെ കൊറച്ച് കഴിഞ്ഞാല് ഓരി നടക്കും.
ഉം നീ ഇപ്പൊ വീട്ടിലല്ലേ ഇള്ളേ വീട്ടിലല്ലേ ഇള്ള്
ണ്ട് വീട്ടിൻ്റെ ബാക്ക് ഇ നടക്ക സൗണ്ട് ഉണ്ടാക്കിട്ട്ഓരോ ഒച്ച ഉണ്ടാക്കി നടക്കാണ് ഞാൻ ഓരോത്തന്ന് ഇങ്ങെ മാറി നിക്കും പിന്നെ ഒരു മൂന്നണ്ണം എന്റെ ചെ
റൂമിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇന്റെ പിന്നാലാ
അ ഇവര് അങ്ങനെ തന്നെ പിന്നാലെ നട്ക്കണ്ട് സൗണ്ട് കേ സൗണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണന്നൊക്കെ പറയണ്ട് പിന്നാലെ നടന്ന് കെട്കിടിക്കിണി പറഞ്ഞ് കുത്തിരിക്കോര്
അതല്ല ഇവിടെ അവസ്ഥ തന്നെ ഇന്നാ പിന്നെ മിണ്ടാതിരിക്ക്യാ അത് പറഞ്ഞാ കേക്കൂല അപ്പൊ ഓൽക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒര് ക്സം
ആഹ് ഇത് ബാക്കിൽ ഇങ്ങനെ നടക്കാണ് കിണി കിണിന്ന് പറയാൻ ന്നാ പിന്നെ ഒന്നും മിണ്ടാതെ ആടെ നിന്നൂടെ ഒന്ന് പിന്നെ ഒന്നും ഇല്ല അത് പാവാണ് അത് അങ്ങനെ മിണ്ടാക്കണണ്ട്
മൂത്തയെ
ഒരരങ്ങനെ നട ഓല് ഇങ്ങനെ ഇതകാകുമ്പോ നമക്ക് ഇടക്ക് ദേഷ്യം പിടിക്കെങ്കിലും നമ്മൾ ഒന്നും ചെയ്യോന്നും ഇല്ലല്ലോ
അതെ അതെ ഞാൻ പറഞ്ഞ നമ്മളെ മക്ക മക്കളെ നമ്മൾ ചിലപ്പോ അടിക്കും സത്യണ് മക്കളെ നമ്മള് കുരുത്തക്കേട് കാണിച്ചാൽ നമ്മൾ കുറച്ച് ചെറുതായിട്ട് അടിക്കും പക്ഷെ സ്വന്തം എന്താ പറയ ബാപ്പ പോലും അതായത് നിങ്ങൾ
ആഹ് ക്ഷെ കുറച്ച കഴിഞ്ഞാൽ സങ്കടം ഇണ്ടാകും ഇന്നാലും
അവു പറയാണ് ണ്ടോ മക്കൾ സ്കൂൾ പോവുമ്പോ കെ എതെങ്കിലും കുര്ത്തക്കെട് കാണിക്കേ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കേ ചെയ്യുമ്പോളായിരിക്കും റ്റൂലെ പക്ഷെ ഓല് തിരിഞ്ഞ് സ്‌കൂളന്ന് തിരിച് എത്തുന്ന വരെ
അത് സമാധാനം ഉണ്ടാകുല എന്തൊക്കെ താക്കിയാലും ഒരു ചെറീ യ മക്കളൊക്കെ എന്ത് അറിണ് പാൽകുടിക്കുന്ന കുട്ടിയൊക്ക ആഹാ ന്ന് പാൽ കുടിക്കുന്ന കുട്ടിയെക്കെ എന്ത് പറയാനാല്ലേ
ഇപ്പോഴത്തെ ചെറ്റകൾ ചെയ്യുന്ന ഓലെ അല്ല ഓലെക്കെ മറ്റേ അവിടെ തായേ ചീരാമുളകരച്ച്
ഹാവു പറയാണ്ടോ എല്ലാരും അതന്നെ പറയണത് ആ പെണ്ണിന്റെ അത്ണ്ടല്ലോ ചെയ്യണം ഓൾക് ന്നാ ഓൾക്ക് ആ കുട്ടിനെ അച്ഛൻ അച്ഛൻന്റെ വീട്ടാർക്ക് കൊട് ത്തുടെ അത് ഓൾ ചെയ്യൂല ഓൾക് കൊല്ലാൻ വേണം കൊണ്ടൊന്നത് കുട്ടീനെ ഓരോര് അത്ന്നല്ല എല്ല
വേറെ ഒര്ത്തി കണ്ടില്ലേ എറണാകുളത്ത് ജ്ജ് കേട്ടിലെ പ്രസവിച്ചണെന്റെ മുമ്പ് വയറ്റിലായതൊന്നും അറിഞ്ഞി ട്ടില്ലാ ന്ന് അവൾ ന്നട്ട് ഹോസ്പിറ്റലിൽ പോയി ന്നട്ട് ഡോക്ടർ ചോദിച്ചു പോലും യ്യ് പ്രഗ്നെന്റ് ആണോന്നും ന്നട്ട് അറിഞ്ഞില്ല ല്ലാ ന്ന് പറഞ്ഞകാണ്ട് പിന്നെ ഓൾക് ഏതായാലും ഓൾ ഓൾ ഒറ്റക്ക് ഓളെ പ്രസവം എടുത്തു ന്നാ പിന്നെ ഓൾക് വീട്ട്ന്നെ ഓൾ താമസം എന്നിട്ടങ്ങടുത്താ പോരെ
ഇന്നല ആ വീട്ടുകാരെ അവസ്ഥ നോക്കി ഒരു പ്രേ വട്ടിന്റെ വയറ് വീർ തേറുംമ്പം സംശയിണ്ടാവൂല്ലേ
ഇല്ല ഈ പെണ്ണ് ഹോസ്റ്റൽ അല്ല ഇവള് ഹോസ്റ്റലിൽ താമസിക്ക
നല്ല വീട്ടിലേക്ക് പോകുമ്പോ ഡൗട്ട് ഒന്നും വെരിലേക്കും സംശയം
വീട്ടിലേക്കയ്ന് മാസം ഫസ്റ്റിലൊക്കെ പോയിട്ടേണ്ടാവുള്ളു പിന്നെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇവിടെ നിന്ന് ണ്ടാവും അല്ലാണ്ട് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താലും ഏതൊരാക്കും മനസ്സിലാവും ഞാൻ പറയുന്ന അതല്ലേ ഇവക്കൊക്കെ പ്രെഗ്നന്റ് ഇമ്മക്കൊക്കെ പ്രെഗ്നന്റ് ആയിന്ന അയ്ന്നന്നെ ഛർദ്ദിച്ചും കൊണ്ടാ ഇവക്കൊന്നും ചർതിയുല്ല ക്ഷീണവുല്ല. അത് മാത്രല്ല ഒരൊറ്റ സ്കാനിങ് പോലും ചെയ്തിട്ടില്ല ഒരു ഡോക്ടറെ പോലും ഓള് കാണിച്ചിട്ടില്ല പ്രഗ്നന്റായിട്ട്.
എന്താലേ നമ്മളക്ക എത്ര
നമ്മള് എത്ര എത്ര കാണിച്ച എത്ര പൈസ വേണോ ഒരു
ഏണോന്ന് ആലോയിച്ചോക്കി ഓള് നിന്നല്ല അത്ര നിന്നാ വയറ് വെച്ചൊറ്റക്ക്.
അതന്നെ ന്നി പുണ്ടോ കുട്ടി ഓള് നശിപ്പിക്കാൻ വിചാരിച്ച കുട്ടിയാണ് മ പക്ഷെ അത് കായില്ല ആന്നിട്ടുള്ള പ്രസവം കഴിഞ്ഞി ആ കുട്ടിനെ ജനലിന്റുളളി കുടി വലിച്ച്
ആഹ് വയിച്ചെര് പിന്നെ ഓക്ക് ഇപ്പ ആ കുട്ടീനെ വേണാലോക്ക്. ആഹ് എന്നാള് പറഞ്ഞ കേട്ട് ആ കുട്ടിയെ തിരിച്ചു വേണല്ലോക്ക് അതീ കൊടുക്കോക്ക് കൊടുക്കരുതോക്ക് ആ കുട്ടി പിന്നെ ആ ഏതിലൊക്കെ ഇണ്ടാര് ഫോൺ ല ഇൻസ്റ്റാഗ്രാം ല
ആ ഞാ കണ്ടില്ല അവക്ക് ഇനി കൊടുത്താ കൊടുത്താറ ആ കുട്ടിനോട് പിന്നീം കൊല്ലും.
ഉം ഓക്ക് വേണം ഓക്ക് കുട്ടീന ഇത് കൊടുക്കു പാല് കൊടുക്കണം ന്നൊക്ക പറഞ്ഞിട്ടോള് എന്താണ് ആഹ് കഥ കൊടുക്കരുത് ഓക് ഒന്നും ഏ എത്ര എണ്ണത്തിനെ കട തീരത്ത് വെച്ച് അടിക്കണ കണ്ടില്ലേ
ഉ
ആഹ് ആ ഈ കടൽത്തീരത്തൊക്കെ വെച്ചിട്ട് അടി ച്ച്കൊന്നില്ലേ. ഒരു കുട്ടീനെ ആ അതൊക്കെ നോക്കി എങ്ങനെയല്ലേ അതൊക്കെ മാന
അതല്ലാ അപ്പൊ കുട്ടിനെ അവള് കൊന്നിട്ട് കൊന്നന്ന് വിചാരിച്ച പക്ഷെ കുട്ടി മരിക്കാനഞ്ഞിട്ടുള്ളൂ വീണ്ടും എടുത്തിട്ട് അതിന്റെ തല കൊണ്ട അടിച്ചു പണ്ടാരോ
ആനെ അതാണ് എങ്ങനെയ ആളൊക്കെ എനക്ക് അടിക്കാന്ന് പററ ഓ
അത്രം പോലും കഠിന ഹൃദയോ ഏലേ വല്ലാത്ത മനസ്സ് കല്ല് പോലത്തെ മനസാ എല്ലാായിരുന്നു ആർക്കും എങ്ങനെ ചെയ്യാനാവില്ല.
ട്ട്-
അതന്നെ അതും കാമുകന്റെ കൂടെ ജീവിക്കാൻ. അതല്ല കാമുകന്റെ കൂടെ പോയോ ക്കാവൂലേക്കും
ആഹ് അതന്നെ അപ്പം ചെയ്താലും ഇങ്ങനെ കൊല്ലും. അത് അറിയില്ലായാച്ചി റ്റ് അ ഒക്കെ ആൾക്കാര് ഒരു സ്വന്തം മക്കളേണ് ഈ കൊല്ല്ണേന്നുള്ളരു ബോധം ആ ഒരു ഒറ്റ പെണ്ണുങ്ങൾക്കൂം ഇല്ലല്ലോ. എന്താ ആർക്കറിയാ ഓരോരുത്തർക്ക് ഓരോ രീ തി. എന്തായാലും നമ്മളെ മക്ക ളെ നമ്മള് നല്ലംമ്പോലെ നോക്കാ അത്രേയൊള്ളൂ നമക്ക് പറയാനുള്ളൂ.
അതന്നെ
എല്ലാ പ്പ് എന്ത് പറയാനാ മ്പള്. നമ്പളെ മക്കൾക്ക് ഒരാപത്തും വരാതെ നല്ലം പോലെ ആവട്ടെ എന്നുള്ള വിചാരം മാത്രം.
അതെ
എന്തായാലും ഇന്നാ ആയിക്കോട്ടെന്നാല് ന്നാ ശരി.
ആഹ് ആയിക്കോട്ടെ ഇച്ച് കൊറെ ജോലിണ്ട്. എന്നാ പിന്നെ കാണാം ശരി.